ആഹാ ആ എന്തെടുക്കുവാ
ഹലോ കേക്കുന്നില്ലേ ഹലോ
ഗോ
ഹലോ
എന്തോണ്ട് വിശേഷം ഹലോ ഹലോ ഹലോ ഹലോ കേക്കാമോ
പ്പ കേക്കാവോ
ഹലോ ആ കേക്കാ പറഞ്ഞോളൂ ആഹ് കേൾക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ആഹ് ആഹ പിന്നെ ഇവിടെ മഴയാ
ഓ റേഞ്ചിന്റെ പ്രശ്ന ഹലോ
ആഹ് കേക്കുന്നല്ലേ ഞാൻ കേ ണ്ട്
ഞാന കേക്കുന്നുണ്ട് പിന്നെ ഹലൊ ക്കുമ്പോ ഞാൻ വിചാരിക്കുന്നു കേൾക്കുന്നില്ലന്ന് കേക്കാമോ നല്ലതായിട്ട് കേക്കാമോ
എനിക്ക് നന്നായിട്ട് കേ കേക്കാംപറ്റും
ആണോ ആ ഓക്കെ ഓക്കെ ഇപ്പൊ മഴ പെയ്യാണോ
ഇപ്പ മഴ കഴിഞ്ഞതേ ഉള്ളു ഒരു ഒര
ഓ അങ്ങ് ഇവിടെ മഴയന്നുമല്ല ഇന്നലെ ആയപ്പോഴത്തേക്ക് ഇവിടുത്തെ മഴയൊക്കെ തീർന്ന്
ആഹ് ആഹ് ഇതന്നെ പാല ഇന്ന് പകല് ഫുള്ള് മഴയായിരുന്നു വൈകിട്ടും പിന്നെ മഴ കിട്ടി പിന്നെ ഇടയ്ക്കൊന്ന് ഉച്ചക്ക് ഒ നടക്കുന്ന വെയിൽ വന്ന് കുറച്ചൊരു പത്തി ഇരുപത് മിനിറ്റ് ആ ആ പിന്നെ ഭക്ഷണംമൊക്കെ ആയോ
നില്ല പക്ഷെ എങ്കിലും ഒരുവിധം മീനൊക്കെ ഉണ്ടായിരുന്നു
ആ ആ ഭക്ഷണം ടൈമിടാവും കഴിക്കാന്
ഉം ഞങ്ങിവിടെ ഒന്നും കഴിച്ചൊന്നുല്ല എല്ലാരും ഇവിടെ നാളെ ഒരു കല്യാണം ഉണ്ടായണ്ട് ഇവിടന്ന് എല്ലാരും കല്യാ വീട്ടിലോട്ട് പോയി
ഓ ബന്ധുവിന്റെ ആണോ അത്
ഓ അല്ല ഹസ്ബൻറിന്റെ ഫ്രണ്ടിന്റെ അന്നേരം എല്ലാരും അങ്ങോട്ട് പോയി ഉം
അതുകൊണ്ട്ന്നെ ഒന്നും ഉണ്ടാക്കണ്ടാവ പത്
ആ രണ്ട മൂന്നോ സായിട്ട് ഇവടെ ഒന്നും വെക്കുന്നില്ലാ എല്ലാരും അവിടെയാ അതുണ്ട് പിന്നെ നാളെഇനികല്യാണത്തിനരാവിലെആവുമ്പോ ആരെങ്കിലും ഇങ്ങോട്ട് വന്നാലോ എന്തെങ്കിലും കഴിച്ചിട്ട് പോകണ്ടേ അതുകൊണ്ട് നാളത്തേക്ക് എന്തെങ്കിലും ഒണ്ട ന്നാ പറഞ്ഞ ഞാ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെക്ക്ന്ന് കൊർച്ച് കഴിഞ്ഞ് കല്യാണ വീട്ടിലോട്ടൊന്ന്പോണം
അ ആ
ചെന്നില്ലെങ്കി
ആ ച്ച് ച്ച് ജോലി ഇണ്ടോ?
ഇല്ല ഞാൻ പഠിക്കുവാ
ആ എന്താ പഠിക്കുന്നെ?
എം കോമ്
ആ ആ ആ
ഉം
ഉം പിന്നെ
പിന്നെ എന്താണ്?
വീട്ടിൽ ആരൊക്കെ ഇണ്ട്?
ഇവടെ ഞാനും ഹസ്ബൻറും മാത്രം ഞങ്ങള് വാടകക്ക് താമസിക്കുന്ന
ആ ആ ആ ഉം
അതോണ്ട് ഞാനിപ്പ തനിച്ച ഒറ്റക്കേ ഉള്ളൂ ഇവിടെ ആ കൊച്ച് പോയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഒറ്റയാണല്ലോ
ആ ആ
പിന്നെ അവിടെ ഉം ഒരു പട്ടീം പൂച്ചേ ഇണ്ട് ഏ
ഓ ഓ കുക്കെയ്യാനൊക്കെ അറിയാ അല്ലേ
ആ
ഉം
കുക്കി എയിതു അറിയാത്തത് എന്തുവാ നമ്മള് കല്യാണം കഴച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം പഠിക്കും
ആഹഅങ്ങനെ
അല്ല പിന്നെ എന്തെങ്കിലൊക്കെ അറിയാത്തണ്ടെങ്കി നാം വീട്ടീ വിളി വിളിക്കല്ലോ നമ്മള്.
ഉം ഉം
ഞാൻ പിന്നെ എനിക്ക് എന്തെങ്കിലും അ അറിയാത്തെ ഉണ്ടെങ്കിൽ. അപ്പ തന്നെ അമ്മയെ വിളിച്ചിട്ട് ചോയിക്കും.
ഉം ഉം ഉം.
അറിയാത്തേന്ന് പറഞ്ഞാ, ഈ മീന്റെ പേര്റിഞ്ഞൂടെ ഈ കണ്ട കഴിഞ്ഞാല് ഇത് ഏത് മീനാന്ന് അറിഞ്ഞൂടാ. അത് ഇപ്പൊ വി പറയല്ല. ഈ മീന് ഇപ്പ തേങ്ങ വറത്തര്ച്ച് അല്ലെങ്കിൽ ഉ പുളിയും മുളകും അങ്ങനെ പറഞ്ഞ അത് ചെയ്യാം. പക്ഷെ അത് പറയണം ഇന്ന മീൻ ഇന്നത് ചെയ്യണന്ന്. അ താ ണ് പ്രശ് നം
അ ആ
ഞങ്ങക്ക് രണ്ടു പേർക്ക് ആ
ഉം.
അമ്മയ്ക്ക് വാട്സ്ആപ്പി ഇട്ട് കൊടുക്കും
ഉം ഉം ഉം.
അങ്ങനെയൊക്കെ ഞങ്ങള് അജസ്റ്റ് ചെയ്ത് ജീ
എനിക്ക് പിന്നെ അങ്ങനെ കുക്കിങ്ങാെന്നും അത്രയായിട്ട് വശവില്ല
ആ
ഉം എല്ലാരും പറയുന്നുണ്ട് കെട്ടി കഴിയുമ്പോ തനിയെ ചോ എനിക്ക് അങ്ങനെ ഒന്നും സത്യം പറഞ്ഞാ ഉണ്ടാ ക്കാനറിയില്ല ട്ടോ
ആ അത് ചെന്ന് കഴിയുമ്പ നമ്മളെല്ലാം പഠിക്കും.
ആ ച്ച് ചായ ഇടാറിയാ മൊട്ട പൊരിക്കാനറിയ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങള്
ആ കുഞ്ഞ് കുഞ്ഞ് ആ ഹാ ഞങ്ങൾക്ക് പിന്നെ വീട്ടി നിക്ക്ന്ന സമയത്ത് അമ്മ ആപ്പീസി പോവും അ പ്പന് ജോലി ഉണ്ടായാെണ്ട് നമ്മള് ആ അച്ഛന് ജോ ചോറ് കൊണ്ട് കൊടുക്കാൻ പോണം വയലി അപ്പൊ ഞാൻ ഞാനും അനിയത്തിം കൂടായ്ര്ന്നു ഫുഡ്‌ മൊത്തോം അപ്പൊ നമ് ക്ക് ഓരോന്ന് അമ്മ പറഞ്ഞ് തരും അപ്പൊ നമ്മൾ ബുക്കിൽ എഴുതി വെക്കായ്ര്ന്ന് അന്ന് അമ്മ പറഞ്ഞു തരും ഇന്നതൊക്കെ ചെയ്യണം പിന്നെ വെളിച്ചെണ്ണയൊക്കെ എടുത്ത് വെച്ചിട്ട് ഇത്രേ ചെലവാക്കാവൂ അല്ലേ നമ്മളൊക്കെടുത് തോനെ മറിക്കത്തില്ലേ അങ്ങനെ എല്ലാ പൊടികളും എല്ലാം എട്ത്ത് തന്നിട്ട് പോവും. അങ്ങനെ അങ്ങനെ പിന്നെ ആകെ എനിക്ക് മോ രു കറി ഇഷ്ടല്ലാത്തോണ്ട് എനിക്ക് അത് ഉണ്ടാക്കാൻ അറിയത്തില്ല ഇവിടെ അതുകൊണ്ട്‌ മോര്ന്ന് പറഞ്ഞ സാനേ വക്ക ത്തില്ല പിന്നെ ഇപ്പൊ യൂട്യൂബ് ഉള്ളടത്തോളം കാലം ഞാൻ ജീവിക്കും
ഹ്മ്മ് ആഹ് എനിക്ക് ആഹ് എനിക്കതില് ഒന്നു ഉം
ചെയ്യാറ് ഇതില്
ഒന്നും ചെയ്യാ അറിയത്തില്ല ചേച്ചി എന്ന് പറയാൻ വന്നലെ പറഞ്ഞ പിന്നെ
കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്ന അരിപ്പത്തിരി ഉണ്ടാക്കണംന്ന് സംഭവം എനിക്ക് ചെയ്യാൻ അറി ഞാനിന്ന് യൂട്യൂബ് നോക്കി ഞാൻ രണ്ടും കല്പ്പിച്ചൊരു പരീക്ഷണം അങ്ങ് തൊടങ്ങി. അങ്ങനെ തോരെ ഒണ്ടാക് കലം വെച്ച് തോനെയൊണ്ടാക് ക്കിയതോടെ ബീഫ് ഉണ്ടായോണ്ട് നിന്നാ കോമ്പിനേഷൻ കൊടുക്കാലോന്ന് വച്ച് റെഡി ആക്കിയതാ പക്ഷെ പണി പാളിപ്പോയി അത് പരത്തിയിട്ട് ശെ ശരിയാവുന്നില്ല അതങ്ങ് കീറി കീറി പോവാ അങ്ങ്. തോനെ മാവ് ഒരിക്ക് ക്കുന്നേ കൊണ്ട് കളയാനും വയ്യ എനി സങ്കടം വരുവാന്ന് ഇത് പിന്നെ ഞാൻ എങ്ങനാണ്ടൊക്കെ അതിനെ വെട് ട്ടി ഒട്ടിച്ച് ഏതാണ്ടൊക്കെ സെറ്റപ്പ് ചെയ്ത് ഞാൻ പിന്നങ്ങ് ചുട്ട് എടുത്ത്
ആ ആ കൈ
പിന്നെ ആ കഴിച്ച് കൊഴപ്പോന്ന് ഇല്ലായിരുന്നു ടേസ്റ്റ് ഒന്നും കുഴപ്പയില്ല പക്ഷെ അത് പിന്നെ ആ ഞാൻ ഇങ്ങനെ അനിയത്തിയെ വിളിച്ചു ചോദിച്ചപ്പോളാ പറഞ്ഞെ അതിങ്ങനെ മാവ് നമ്മള് വെള്ളത്തിൽ ചൂടായ വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മള് ഇളക്കിയതിന് ശേഷം കുറെ നേരം നമ്മൾ അടച്ചു വെക്കണം നമ്മക്ക് ഇന്ന് നിറത്തി നമ്മളെ കിട് ട്ടിയപാടെ ചൂടത്തുന്നിഞ്ഞോട്ട് ഇളക്കിട്ട് ട്ട് അപ്പ തന്നെ ഉരുട്ടി പരത്താൻ തുടങ്ങി
ആ ആ അതുകൊണ്ടാ
ആ അതു
ആ ആ ആ
അതോടെ മാവും തീർന്നു, ഒള്ള പച്ചരി ആയിരുന്നാ
ഉം ഉം ഉം ഉം ഹലോ റെയ്ഞ്ചു കൊർവാന്നോ?
ക്കാമോ
ആ ഇപ്പം കേക്കാ
ആ ഞങ്ങക്ക് ആ ഞങ്ങ ഞങ്ങക്ക് ക്ലാസ്സ് തൊടങ്ങി ഞാന് ഫോർത്ത് സെമ്മാ തീരാറായി
ആ ആ
ഇപ്പൊ ഞങ്ങക്ക് പ്രോജക്ടിന്റെ സമയാ അപ്പൊ അതിന്റെ കുറച്ച് തെരക്കാ
ഉം പ്രോജക്റ്റ് മറ്റേ ല്ലേ ഡിസർ് ഡിസർട്ടേഷൻ സബ്മിറ്റ്
ആ അതെന്നെ അതന്നെ ഞങ്ങക്ക് ഏഴാംന്തി ത് സബ്മിറ്റെയ്യണം
ആ ആ
പിന്നെ അടുത്ത മാസം ഇരുപത്തൊന്നാം തീയതി അസൈൻമെന്റ് വെക്കണം പിന്നെ പരീക്ഷ അപ്പ തന്നെ വന്നോളും
ഉം ഉം അതൊക്കെ പിന്നെ പെട്ടെന്നിങ്ങ് കഴിഞ്‌
ഉം അല്ല അതിന്റെ കൂട്ടത്തിഞാൻ ആ നെ നെറ്റ് കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു ഈ വട്ടം നെറ്റിന് കൊടു കൊടുക്കാൻ പറ്റീല അത്കൊണ്ട് ഭയങ്കര വെഷമത്തീ ഇരിക്കുവാ, സമ മറ്റേ ഇപ്പം പുതിയ സർട്ടിഫി ഫിക്കെറ്റൊക്കെ കൊടുക്കണോല്ലോ ഹലോ
ആ വേണം ആ നിക്കറിയാം
അന്നേരം ഞാാനത് ഒരായ്ച്ചായിട്ട് കൊടുത്ത് ഓ ഒരാഴ്ചയായിട്ട് കൊടുത്തു പക്ഷെ എനിക്ക് ഇതുവരെ അത് കിട്ടീട്ടില്ല ഒരാഴ്ചെ കൂടുതലായി ഞങ്ങ കൊടുത്തിട്ട് ഇന്ന് വരേം കിട്ടീട്ടില്ല ഡേറ്റ് കഴിഞ്ഞ്
ആ ആ ഞാൻ കഴിഞ്ഞേന്റെ കഴിഞ്ഞ വർഷാ
ക്കാന്ന്ചാരിച്ച്
ആ ഞാൻ കഴിഞ്ഞേന്റെ കഴിഞ്ഞ വർഷായിരുന്നുനെറ്റെയുതിയത് ആ നെറ്റ് കിട്ടി
കിട്ടിയല്ലിയോ ആ പി എച്ച് ഡിക്ക് പോന്നോ
ആ ഞാൻ പി എച്ച്
പി എച്ച് ടിക്ക് പോന്നോ ആഹ് എങ്ങനെയ റെഗുലർ ആയിട്ടാണോ
ആ റെഗുലർ ആഹ് അല്ല റെഗുലർ ആയിട്ട്
ഏതാ നെറ്റ് ജെ ആർ എഫ് കിട്ടിയായിരുന്നോ ജെ ആർ എഫ് കിട്ടിയായിരുന്നോ ആന്നോ ആഹ് ഞാനും അതിന് വേണ്ടിയാ നോക്കുന്നത്
ആ ആ ആ അത് റാങ്ക് വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ആക്ച്വലി എം ജി യൂണിവേഴ്സിറ്റി ഒരു മാമിനെ അറിയായിരുന്നു
ആ ഹ ഹ
തന്നെ മാമ് മാം എന്നെ കയറ്റിയത പെട്ടന്ന് ഇല്ലായിരുന്നെങ്ങി ഷോർട്ട് ലിസ്റ്റ് ഇടുമ്പം ഏഹ് ഞാൻ ബയോനാനോയാ ചെയ്യ്ന്നത് ഞാൻ എടുത്തേക്കുന്നത് ബയോടെക്നോളജ് യാണ് എം എസ് സി ബയോടെക്നോളജിയിലാ ചെയ്യുന്നത് ബയോ നാനോ അതായത് ഞാന് എം എസ് സി ചെയ്തോണ്ടിര്ന്നപ്പം പ്രോജക്ട് വെച്ച് അത് ഞാൻ നാ നോയിലാ ചെയ്തേ അന്ന ത്തെ ആ ഒരു വർക്ക് ഏഹ് കണ്ടിന്യു ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അന്ന് ഞാൻ എട് ത്ത വർക്ക് അതുപോലത്തെയാരുന്നു അപ്പം ആ ഒരു കണ്ടിനുവേഷൻ വന്ന പ്പ എനിക്ക് ഇത് കിട്ടിയപ്പ മി മിസ്സ് പറഞ്ഞ് ഇതങ്ങ് ചെയ്താ മതി അശ്വതീന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്ത് ആഹ് പിന്നെ
ഞാൻ കൊമേഴ്സ് എടുത്തു
ഏഹ് ഹലോ ആഹ് ആഹ് ആഹ് ആഹ് ഇത് കഴിഞ്ഞിട്ട് ട്ട് പിഎച്ച്ഡി
ഹലോ